ആ ഇ ഇപ്പൊ കേക്കുന്നുണ്ട്
എന്തെടുക്കുവാ
കുഞ്ഞ് വാവ എന്തിയെ
കുഞ്ഞ് വാവ ഉറങ്ങുവാ ഇനിപ്പോ ഉറങ്ങാൻ കിടന്നു ഇപ്പൊ ഇപ്പള ഇപ്പളാ കിടന്നെ നീ ഇച്ചിരി രാവിലെ ഉറങ്ങിയെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പളാ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോളാ ഉറങ്ങിയത്
അതെല്ലേ
ഉം ന്തിയെ മക്കൾ ന്തിയെ
മക്കൾ ദാ ഒരാള് തെന്റെഎളിൽ ഇരിക്കുന്നു ഒരാൾ ദാ ചേട്ടാന്റെ വണ്ടീന്റെ മേൽ കയറിയിരിക്കുന്നു
ആണോ ഉം തോണിയാ
ച്ചോണ്ട് വന്ന്
ഉം ഉം ഉം
തിന്നുകൊണ്ട് അവൻ പൊന്നോടി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നു
ഉം ഉം രാവിലെ ഫുഡായി ഇന്നലെ ഉം ബർത്ത് ഡേ ആയിരുന്നല്ലോ അപ്പൊ അതും ഇതൊക്കെ ഒണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പ അത് ഒന്നും തിന്നില്ല പായസൊള്ളത് രാവിലെ കുടിച്ചു. ഇഞ്ഞിപ്പം നെയ്ച്ചോർ ഇരുപ്പുണ്ട് ഒന്നെ എന്തേലും തിന്നാൻ വെശപ്പില്ലാത്തോണ്ട് ഞാൻ തിന്നുവി ന്നലക്കിയിട്ടേന് ശേഷ് മ് ന്നായിതാക്കാലോ നിർത്തി ഭക്ഷണം കഴിക്കാലൊന്നോർത്തോണ്ട്
ആഹ് വാഷിംഗ്‌ മെഷീലാ അലക്ക്ന്നെ
തുണി ഇട്ടിട്ടുണ്ട് ഒര്തവണ അലക്കി ഇനിപ്പോ വെള്ളം മാറ്റി ഡ്രെയിലോട്ട് ഇട്ടാതി വെയിലില്ലാന്നെ ഇന്ന് മഴയാ
ആഹ് ഇന്ന് ഇങ്ങോട്ട് മഴ പെയ്യുന്നില്ല. മൂടി നിക്ക്ന്നുണ്ട്. ഞാൻ രാവിലെ കല്ലെ തന്നെ അലക്കിയത്.
കല്ലേല് അലക്കാൻ നിന്ന സമയം കിട്ട് അപ്പത്തേക്ക് ആ കൊച്ച് എണീറ്റ് കരയാൻ തൊടങ്ങും പിന്നെ വാഷിംഗ് മെഷീൻ വേഗയി ട്ടു ഒണക്കാൻ ഇടുവാണെങ്കില് അങ്ങെനെരിക്ക ഇഞ്ഞ്പ്പൊ സ് കൂള് ബുക്കൊക്കെ മേടിച്ച് പൊതിഞ്ഞോ
ആഹ് ബുക്കെല്ലാം പൊതിഞ്ഞ് പൊതി തെഴഞ്ഞില്ല
കി വിടെ അറ്റപ്പറ്റിയ നോട്ട് പതിനെട്ട് നോട്ട് മേടിച്ചപ്പോഴത്തേക്ക് അറുപത്തഞ്ച് രൂപേന്റെ
ആ ആ ഞാൻ മേടിച്ച എങ്ങനത്തെയാന്ന അറിയോ മറ്റേ ഇപ്പത്തെ ഒരു മോ പ്ലാസ്റ്റി
ആഹ് ഒട്ടിക്കുന്നേല്ലേ
പിന്നെയല്ലാ അല്ലാണ്ട് സ പിള്ളേർന്ന വ്യുനത്
പ്ലാസ്റ്റിക്കിന്റെ ഈമ് ഈ മാ പാടില്ല ബുക്ക് മേടിച്ചു ച്ച് ലെ അവിടെ പാല സൈ ച്ച് ഓ പൊതുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓഫർ കാണി
ആ അതന്റെ കളർ ച്ച് കളർ ഇല്ലേ റോസും
ആ നീലയും കളറുളും കണ്ടുഞാനാതന്നും കണ്ടില്ലേച്ചി ഇപ്പഴാന്നഓ പ്പുറ വന്നേന്ന് തോന്നുന്നു
ഇപ്പണ്ടായിരുന്നു
ആ എന്നന്നാ ഞാൻ കണ്ടില്ല ഞാൻ എന്നിട്ട് കിട്ടിയത് എടു വേം കൊച്ചു കരയലോന് ഓർക്കണേ അമ്മേന്റെ കയ്യിലല്ലേ കൊച്ചിരിക്കുന്നത് അത് ഉറങ്ങുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഓടിപ്പോയി ഞാൻ കിട്ടിയതക്കെ വാരിപേറികി ട്ട് വേം പോുന്നു അ ത് ഞ കണ്ടില്ല ബെഗുകൾക്കൊക്കെ നല്ല ടോ കമ്പനി ബേഗുകള് തുണി ഉ റ്റു അതുകൊണ്ട് ഇതൊണ്ട്ന്ന് പറഞ്ഞണ്ട് കൊറേ ഇത് പരസ്യങ്ങളുണ്ട് ഞാനാന്
ആ കൊറെേയൂണ്ട് ഞങ്ങ ആ പൊതിന്റെ ആ മറ്റേ നമ്മുടെ സാധാരണ കളർല്ലേ
ഡ്രസ് ഒന്നുംന്നല്ല
ആഹ് ഡ്രസ്സുണ്ട് ഡ്രസ്സ് നല്ലതാ ലാഭണ്ട്
പോയി എനിക്കൊരു റൈസ് കുക്കർ മേടിക്കഅയിനിപ്പ എത
അതിന് രണ്ടായിരം ആകൂല്ലേ
എനിക്കറിയ ത്തില്ല അവിടെ പിന്നെ മറ്റ റേഷനരി ആയതുകൊണ്ട് വേഗം വേവും ല്ലോ ഇത് വിറകുല്ല ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇനിയിപ്പോ ചെന്നിപ്പോ റൈസ് കുക്കറില് വെക്കാൻ വെ മേടിച്ചില്ല മേടിക്കണന്നുണ്ടായിരുന്നു
ആ അത് ഓൺലൈലൊന്നു നോക്കിയോക്കത്തില്ലെ അല്ല കടയിന്നെടുത്തൊ അ
കടേന്നാവുമ്പം നമ്മക്ക് എന്തേലും കം എന്തേലും ബുദ്ധിമുട്ട് വന്ന് നമു കൊണ്ടോയി മാറ്റോ എന്തേലും ചെ ചെയ്യാലോ ഞ്ഞിപ്പ അവിടെ ചെല്ലുമ്പോ രാവിലെ ആക്കണ ഇത് എപ്പതേ പ്പളാ നമ ക്കറിയത്തില്ലേലെ ഞ്ഞിപ്പോ പോണ്ട വര്ണെ അതോണ്ട് ഞാന് അങ്ങനെ ഇരിക്കിന്ന്ണ്ട്
എനിപ്പം സ്കൂള് തൊറക്കാറാവുമ്പോ എല്ലാരുവ്ട
അതെ എല്ലാരേം വിടണ്ടേ നോട്ട് ബുക്ക് മാത്രേ പൊതിഞ്ഞിട്ടുള്ളു ടെസ്റ്റ് റ്റ് ബുക്ക് പൊതിഞ്ഞോ എന്താക്കിയോ ന്ക്ക് അറിയി ഇല്ല ഞ്ഞിപ്പോൾ തൊറന്ന് തൊ തൊറ്ന്ന അന്നന്നെ യൂണിഫോമിട്ട് പോണന്നെനിക്ക്
ആഹ് ഒന്നും മെസ്സേജൊന്നും വന്നില്ലല്ലോ
ഈ മൊ രണ്ട് പേര്ടെയ്ല് ചെറിയോൾടെ ഇത് കാണുന്നുല്ല യൂണിഫോമ് കാണുന്നില്ലപോലെ യില്ല യൂണിഫോം കാണുന്നില്ലാന്ന് പറഞ്ഞ് എ
യല്ലോ വേണ്ടല്ലോ അയ്ന് ഇപ്രാശ്യം
മേണ്ട പക്ഷെ യെല്ലോ ബ്ലൂ കളർ കിട്ടുന്നോടം വരെ ഇട ഇട്ട് കൊടു
ആഹ് അത് വേണ്ടി വരൂലേ
പാവാടയും കാണുന്നില്ല ബനിയനും കാണുന്നില്ല പോലും എവിടെയൊക്കെ കൊണ്ടിട്ടുന്ന ആ സ്റ്റാപ്ലയറ് ഒരു തവണ സ്റ്റാപ്ലയറ് നോക്കുമ്പോ കാണുന്നില്ലാന്ന് ഞാൻ നാലു ഒ വഴക്ക് പറഞ്ഞു ക്കെടുത്തു എവിടെ കൊണ്ട് ഇ ഇട്ടേക്കുവ അങ്ങനെയും ഇങ്ങനെയും ചോയിച്ചോണ്ട് അന്നിട്ട് പിന്നെ എവിടുന്നോ എവിടുന്നാങാണ്ട് തപ്പി കണ്ടുപിടിച്ചു
അശ്യോ
എന്നെ കാണിച്ചു തന്നു അമ്മെ ഇത് നോക്ക് ഇത് സ്റ്റാപ്പേറ് കിട്ടി ഞാൻ പറഞ്ഞെ അപ്പ തന്നെ ഞാൻ പറഞ്ഞു എടുത്താപ്പത്തന്നെ ഭദ്രായിട്ട് കൊണ്ടുവെയ്ക്ക് പെട്ടിക്കാത്ത് കൊണ്ട് വെയ് ക്ക്ന്ന് പറഞ്ഞു അപ്പൊ അയിൻ്റെ പിന്ന് ചോയിച്ചു പിന്നും ഉണ്ടുന്ന് പറഞ്ഞ് കാണിച്ച് തന്നേ
ആഹ്
എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്നാ അത് കൊണ്ട് വെയ്ക്ക് ക്ക്ന്ന് പറഞ്ഞ് എഅന്നിട്ട് പിന്നെ കൊ മ്മ മ പെട്ടിക്കാത്ത് വെടുത്ത് വേപ്പിച്ചു
ആഹ്
ട്ടു പിന്നാ അലമാരിക്കാത്ത് റൂമിലാ പുതിയ അലമാരിക്കകത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞ അത് എടുത്തു വെച്ചു. അതെ പിള്ളേരെ സാധനങ്ങളെല്ലാം അതിനകത്ത് വെക്കണം എന്നാണല്ലോ പറഞ്ഞേക്ക്ന്നത് ആഹ് എന്റെ പെട്ടിക്കാത്ത് ഞാന് പിള്ളേര ഒരു സാധനവും വെക്കലില്ല ഇനിപോ പ്പോ ചെറിയവന്റെ കുഞ്ഞിന്റെ സാനം മാത്രം വക്യാനല്ലാണ്ട്
ആഹ്
വേണ്ട നമുക്ക് എന്റെ കൊച്ചല്ലേ അങ്ങനെ എന്റെ സാധനങ്ങളെല്ലാം പെട്ടി ക്കാത്ത് വെക്കണംന്ന് ഓർത്തിട്ടാ മറ്റേ അവിടെ ഇവിടെ എട് ട്ടു വാലിച്ച് വാരി ഇടാൻ പ ലല്ലോ ഒരു ചൊമട് സാധനംണ്ട്ന്റെ ചേച്ചീമ് കൊണ്ടോവൻ രണ്ട് വല്യൊരു സൂട്ട് കേട്ട്സ് പിന്നെന്താച്ച മറ്റേ കൂട്ട് ഈ കല്യാണത്തിന് സമയത്ത് ഒരു വല്യരു കറുത്ത് ഒരു വല്യൊരു പെട്ടി കിട്ടുവല്ലോ ആഹ് അത് കൂട്ടി രണ്ടു പെ ട്ടീ കൊച്ചിന്റെ ഒരു പെട്ടി എന്റെ ഒരു ബാഗ് പിന്നെ കൂടാണ്ട് ഒരു സഞ്ചി ഇവിടുന്ന് അവലല്ലേ കിട്ടുന്നെ അവലും ഏഹ് അതുതെക്ക്യ കിട്ടു വാലവാടിയില് ആഹ് ഇ ഇവ്ടെ അവല് ഏഹ് ആട്ടപ്പൊ പൊടീ ഗോതമ്പ്, പിന്നെ പ്രോട്ടീൻ പൗട്റ് എന്തോ ഒരു പ്രോ പ്രൊട്ടിൻ പൗഡർ നല്ലേ അത്
അവിടെ
അവ്ടെ കിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്
ആഹ്
കൊച്ചിന് പാലുണ്ടാവാനന്നറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ കിട്ടുന്നുണ്ട് അതുമുണ്ട് അപൊ ഞാനെന്തിയ്യത് ഉം ഗോതമ്പൊടിയിലോ- ഇടും അത് പാലേ- കലക്കി കുടിക്കണം വെള്ളത്തി കല ക്കി കുടിക്കണം ന്നൊക്കെ അത് വെള്ളത്തില് കാവാലേ കൈ ചമർപ്പ അത് വേഗാണ്ട് കുടിക്കാം അപ്പൊ ഞാൻ എന്തെയ്തുന്നറിയാവോ അത് മറ്റെ ആട്ടപ്പൊടീന്റെ കൂടെ ഇടും ആ എന്നിട്ട് അത് കുടിക്കാം വലിയ മാറ്റംഒന്നുമില്ല കുടിക്കാന്നേ ഉള്ളൂ
ആഹ്
ഇനി ഇപ്പോ നോ
നോട്ട് ബുക്ക് എല്ലാം പൊതിഞ്ഞ് ടെക്സ്റ്റ് പൊതിയാൻ പേപ്പർ എത്തിയില്ല. രണ്ട് റോൾ പേപ്പർ വാങ്ങിച്ചു. ഉള്ളിൽ തെളിഞ്ഞു കാണുന്നത്
ആ ആ ആഹ്
നോട്ട് ടെക്സ്റ്റും കൂടെ എല്ലാം കൂടാ പൊതിയാൻ ഇരുപതു രൂപ ടെക്സ്റ്റ് നാലെണ്ണം അല്ലെ ഇപ്പൊ കിട്ടിയിട്ടുള്ളു നാലെണ്ണം ഞാ
ഞാൻ ആ ഞാൻ അറുപത്തഞ്ച് രൂപേന്റെ വലിയ പൊതിയ മേടിച്ചത് പതിനെട്ട് നോട്ട് കഷ്ടി പൊതിയൻ കിട്ടി പത്തൊമ്പത് നോട്ട് ആ
സംഭവം ഇങ്ങ് എടുത്തു
ഭയങ്കര വെലയാ ഇതിന് ഇത്ര രൂപേന്നാവും കൊറേ പത്തൊമ്പത് ബുക്ക് പൊതിഞ്ഞു
അതുതന്നെ
ഉം നല്ല പൈസ ലാഭം ഉണ്ട്ട്ടോ
അതുംണ്ട് പക്ഷെ എന്താ എല്ലാടത്തും നോക്കുമ്പോ വ്യത്യാസമുണ്ട് അത്ര ഒരു ഗുണമുണ്ട്
ബുക്ക്‌ മേടിക്കമ്പ മാത്ര അമ്പത് രൂപേന്റ ബുക്ക്‌ മേടിച്ച ഒരു അമ്പത് രൂപേന്റ ബുക്ക് ഫ്രീ ഉണ്ട് അത് ഒരു ഗുണാ പിന്ന പെൻസിൽ ഒരു ബോക് സൊറിപ്പെയ് ഞാനമ്പത് രു വന്റെ ഒര് ബോക്സെടുത്തു ഒരു ബോക്സ് ഫ്രീ കിട്ടുന്ന രീതിൽ ഒരെണ്ണടുത്ത് ത്തു അതെടുത്തു ഇനിപ്പോ മാതിന് ഇന്നി ഇത് വാക്കണ്ടല്ലോ ന്തോ ആഹ് ആ ഇവി വ് ഇവിട്ബെടാ ബസാറിലേ
ആ അങ്ങനെ കിട്ടീണ് ഞാന് മുപ്പത്തി നാപ്പത്തഞ്ചിന്റെ ഒരെണ്ണം പിന്നെ അമ്പത്തഞ്ചിന്റെ ഒരെണ്ണം അങ്ങനെ എടുത്തത്
നമ്മളിപ്പോ നാ നമുക്ക് നാല് വരയിടാത്ത ബുക്ക് വരയിട്ട ബുക്ക് എന്നല്ലേ പറയുന്നത് അപ്പൊ ഞാൻ ന്ത്‌ ചെയ്യും നമു മുക്ക് നാല് ബുക്ക്‌ മൂത്തോക്ക് നാല് ബുക്കാ വേണ്ടത് അമ്പ ആഹ് ഏഹ് സിംഗിൾ ലൈൻ ബുക്ക് നാല് ബുക്ക്ന്നല്ലേ എഴുതിയേക്കുന്ന സിംഗിൾ ആണോ റ്റു ലൈൻ ആണോ
ആഹ് സിംഗിളാന്ന് തോന്നുന്നു
ഗിൾ ലൈൻ നാല് ബുക്ക്ന്ന് എഴുതീണ് ഞാനപ്പ രണ്ട് ബുക്ക് മതീന്ന് പറഞ്ഞു അപ്പെനിക്യ് ന്നാലുബുക് ക്ക് തന്നു
ആഹ് ഞാനും അങ്ങനെ എടുത്തത്
പ്പൊ അങ്ങനെ എടുക്കുവാണേ സുഖ പിന്നെ ക്ലാസ്മേറ്റ് റ്റ് ഇന്നോട്ട് വരുമ്പോ മൂന്നെണ് എടുത്താൽ ഒരെണ്ണം ഫ്രീ ന്നാ മറ്റ്
ആ പേന കിട്ടിയതിന്റെകൂടെ ബുക്കിന്റെല്ല കൂടെ തോന്നപെണ്ണുങ്ങള് സാധാരണ ഒരു പേ ബുക്കിന്റെ കൂടെ ഒരു പേന ഫ്രീ നല്ലേ
ആഹ് അനിയത്ബുക്ക്‌പേന കിട്ടിട്ടുണ്ട് ഞാൻ എണ്ണ്യേപോലും നോക്കില്ല പിന്ന പിള്ളേർക്ക് മുടി കെട്ടാനും അതുമിതും സാനം കൂടെ ആയി പത്ത് അഞ്ഞൂറ് രൂപേന്റെ സാനം അതും മേടിച്ചു ഐലേനെർ പൊട്ട് ട്ട് തലേ കെട്ടുന്നത് അങ്ങനെ കൊറച്ച് സാനങ്ങള്
പോണ സ്കൂള് തൊറക്കാറുമ്പോത്തേക്കും പിന്നെ പൊന്നുനും അടിയിരിക്കാനുള്ളതും പിന്നെ എനിക്കു ശ്വച്ച സാനങ്ങളൊക്കെ മേടിക്കണം
ആഹ് എനിക്ക് ചെറിയോനെ വൈറ്റമിൻ തീരാനായി അത് മേടിക്കണം ഇനിയിപ്പോ എപ്പളത്തേക്ക കൂട്ടാൻ വരുന്നെന്നറിയി ത്തില്ലല്ലോ അവിടെ അപ്പൊ കൂട്ടാൻ വരുന്നോടം തിക യോ നോക്കണം അല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കേണ്ടി വരും എനിക്കെന്നാ ആ ആ പായിസ് അത് തരണ്ടേ അന്നത്തെ ബുക്ക് മേടിച്ചൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ലന്നേ എഴുന്നൂറ് രൂപന്റെ സാനമന്ന് മേട് മുന്നൂറ്റമ്പത് രൂപന്റെ സാനാ മേടിച്ചത് പിന്നെ ഫോൺ റീ ചാർജ് ചെയ്ത് തന്നോ ട്ടോ ഇ എം ഐ ഇരുപത്തി ആറ് അന്നേ എനിക്ക് തീരുള്ളൂ പക്ഷേഇരുപത്തിനാലിനു റീചാർജ് ചെയ്ത് തന്ന്
ആഹ്
ആഹ് റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ട്
പൈസ ചോയിച്ചില്ല
പൈസ ചോദിച്ചു ഇതുവരെ ഇട്ട് തന്നില്ലന്നേ
ആഹ് ചിലപ്പോ ഗൂഗിൾ പേയിൽ ഇണ്ടാവൂല്ലായിരിക്കും
ആയിരിക്കും ഇനിയിപ്പേ എനിക്ക് മറ്റേ മെൻഷൂർ കപ്പ് ഇല്ലേ അത് ഒരെണ്ണം മേടിക്കണം എന്റെ അടുത്ത് ടുത്തുള്ള സ്മോളചേച്ചി സ്‌മോള് ഭയങ്കര ലീക്ക് ക്കാകുന്നുണ്ട് മീടിയം മേടിക്കണം ചേച്ചി അത് ഉപയോഗിക്കുന്നില്ല
എൻ്റട്ത്ത് ഒരണ്ണം ഒണ്ടായിരുന്നു. എനിക്ക് ഹെൽത്തീന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാ ഗൾഫീന്നങ്ങന ഫ്രീയാട്ട് കിട്ടോടി
അതെവിടെയാ പോലെ എവി ട്ന്നോ ത്‌വാ ഈ ജനശ്രീ കുടുംബശ്രീ ന്നൊക്കെ കി തിന്നൊണ്ട് പോലും
ഈ ആശാവർക്കറോട് പറയണാരുന്നു ഇങ്ങനെ നമ്മ്ടെ നാട്ടിലൊരണ്ണം ഒണ്ടാരുന്നേ
ആഹ്
പെണ്ണ്ങ്ങള് ആർക്കക്കയോ നേരത്തെ പേര് കൊടു ത്തവർക്ക് കൊടുത്തു പോയി പോലും
ആ ഇന്ന് ചോയ്ച്ചോക്കായി ഇപ്പ സുമ ചേച്ചി അല്ലേ
അ ഇപ്പ ചേച്ചി ഞാൻ നേരം പിന്നെ ഇപ്പ ഇല്ലാന്ന് തോന്നുന്നു ആ സംഭവം ഇല്ലാന്ന് തോന്നുന്നു കൊണ്ട് പറഞ്ഞു വെ തര പറഞ്ഞാതി
യ്ക്ക ആരുന്നു വെറുതെ ആണെങ്കി അ അന്വേഷിക്കു ആയിരുന്നു ഇത് അന്വേഷിക്ക്ന്നും പറയരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളൊര് കാര്യം അറിയൂ ഇൽ തന്നെ
ആ എനിക്ക് പിന്നെ എന്റെ ഒരു ചേച്ചി പിന്നെ നേഴ്സൊണ്ട് ജെ പി സണായിട്ട് വർക്ക് എയ്യുന്ന ചെയ്യുന്നുണ്ട് അപ്പ പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് അന്ന്ന്നെ എനിക്ക് മെൻസൽക്കപ്പ് കിട്ടിയത്
ആ ഇതൊന്ന് മേടിക്ക്ന്ന് വ ഇപ്പ എത്ര വെലാന്നൊക്കെ ആർക്കറിയ ഇപ്പോ പത്തു മുന്നൂറ് റ്‌രൂപകിട്ടോന്ന് ആർ
ഇന്ന് കിട്ടോന്നറിയില്ലല്ലോ അത് അറ്നൂറാല്ലേ
ഉം അറുന്നൂറ് ഇത് നല്ല സുഖ ഏച്ചി വെച്ചാല്. ന്തോ
ഇപ്പ നാനൂറിനൊക്കെ
ആ ഓൺലൈനൊക്ക അത് ഇത്രേം വരുന്നുള്ളൂ പക്ഷെ ഇത് മേടിക്കുന്ന നമ്മള് മേടിക്കുന്ന ഭയങ്കര വെലെയാ ചേച്ചി അത് മ് ങ് അത് ഉപയോഗിച്ച നല്ല സുഖാ ആ നല്ല സുഖാ ആയിത്തൊരു സ് ഇത് മാത്തം നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊള്ളൂ പിന്നെ ശീല ആവും
അതെല്ലേ
തുണിയൊക്ക ബുദ്ധിമുട്ടല്ലേ കഴികി വിരി എനിക്ക് പണിക്കാരിം കാര്യങ്ങളൊ പ്പം വിരുന്നുമ്പോ തുണി അതിലിരുന്ന് വിരിക്കാൻ പ ഇല്ലന്നേ അതാ അതാണ് ഏ റ്റം വല്ല്യ പ്രശ്നം മറ്റേതാവുമ്പോ അത് കളയാനൊരു സ്ഥലം മേണം ബാത്‌റൂമിലൊരു ബ്ലാ ബാത്റൂം ബ്ലോക്കങ് ആയ അതും ആയില്ലേ
ഞാൻ കത്തിക്കു ആയിരുന്നു
കത്തിക്കാനാണങ്കിലും ബുദ്ധിമു
ത്തിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാ ആളില്ലാത്ത സമയം നോ
ആ ആളില്ലാത്ത കത്തി ഇത് എവിടേലും സൂക്ഷിച്ച് വെക്കണം അത് മണ കൂൻ ചെയ്യുവാൻ
അത് മുണക്കും ചെയ്യും ഞാൻ എല്ലാം പുറത്ത കൊണ്ട് വയ്ക്കും അന്നി ആല്ലാത്ത ഗ്യാപ്പ് നോക്കി കത്തിക്കും
ഉ ഇത് പു ത്തിച്ചിട്ട് അയ്‌ന്റുള്ളിൽ പഞ്ഞി മാത്രം കളഞ്ഞിട്ട് പ്ലാസ്റ്റിക്ക് മാത്രാണ് വേ ക